ഹലോ ഒന്നുല്ല പിന്നെ കുഞ്ഞൊക്കെ ഉറങ്ങിയോ?
ആഹ് ഉറക്ക ഉറക്കം ന്നച്ചാ വന്നപ്പോ അച്ചേയുടെ കൂടെ കേറിക്കിടന്ന് ഉറങ്ങുന്നുണ്ടാണം.
ആഹ് ഹാ
ഉം. പിന്നെ വൈകിട്ട് ഇച്ചിരി ചിക്കൻ വാങ്ങിച്ചു. അമ്മ അതിൻ ഉള്ളിയൊക്കെ പൊളിക്കുന്നു-
ആഹാ ആഹ് സാധാരണ ഞായറാഴ്ച രാവിലെ അല്ലേ ചിക്കൻ കറി?
ആഹ് ഇന്ന് വൈകിട്ടാ ചിക്കൻ കാരണം ഹസ്ബൻഡിനിന്ന് ജോലിക്ക് പോകണമായിരുന്നേ
അപ്പൊ ആള് പോയിട്ട് വന്നപ്പോഴത്തേ ക്ക് ഉച്ചകത്തെ കറി ആളിൻ ഇഷ്ടപ്പെട്ടില്ല വൈിട്ട് വന്ന് ചോറ് കഴിച്ചപ്പോ-
ആഹ് -
പിന്നെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ചിക്കൻ വാങ്ങിച്ചൊണ്ട് വന്നു.
ആഹ് ചിക്കൻ നല്ലത മറ്റേ മീനിനേക്കാ ഉള്ളും, ഇപ്പൊ മീനിന്റെ പൈസ സാ വെച്ച് നോക്കുമ്പോ ചിക്കൻ വാങ്ങുന്നതാ ലാഭം.
ആഹ് മീൻ ഇപ്പൊ നല്ല വിലയാണ് പിന്നെ ചിലതൊക്കെ കൊള്ളാം കൊള്ളത്തില്ല അങ്ങനൊക്കെ
അത നമ്മള് വാങ്ങി ചെലപ്പം വീട്ടി വന്ന് കഴിയുമ്പോഴായിരിക്കും ഒന്നുങ്കി മരുന്നടിച്ചതാ അല്ലേ ങ്കിൽ ചീത്തയായത-
ഇപ്പൊ മത്തി ഉണ്ട് കൂടുതല് പക്ഷെ അതിന് പരിഞ്ഞിന് വെച്ചത് കാരണം മുട്ടയുണ്ടല്ലോ. അപ്പൊ പിന്നെ മീൻ കറി വെച്ചാ മീൻ ഒരു ടേസ്റ്റ് ഇല്ല.
ഓ പറഞ്ഞ പോലെ ട്രോളിങ്ങിന്റെ സമയമായി ഇനിയിപ്പോ ട്രോളിംഗ് വരും- ചിക്കന് വെലയും കൂടും.
അതെ അതെ ചിക്കൻ അല്ലെലേ ഇപ്പൊ കൊറച്ചായിട്ടും നല്ല വെലയുണ്ട്. കുറച്ച് നാളായി ചിക്കൻന്റെ വെല താഴോ ട്ട് വരുന്നില്ല ഒരു നൂറ്റി അറുപത് ആഹ് ഒരു റേഞ്ച്ൽ തന്നെ ഇപ്പഴും-
ഓ ഞങ്ങള് ബീഫ് വാങ്ങിച്ചേ. ഞങ്ങള് ന മൂന്നൂറ്റമ്പത് രൂപ എങ്ങണ്ട് ബീഫിനുണ്ടായിരുന്ന, സമയത്ത് വാങ്ങിച്ചതായിര്ന്ന് ബീഫ്. അത് കഴിഞ്ഞ് ഇപ്പ വാങ്ങിച്ചപ്പം കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ.
അതെ അതെ ഇപ്പ ഈ പെര്നാള്, ലാസ്റ്റ് പെരുന്നാള് കഴിഞ്ഞപ്പോ തൊട്ടേ അഞ്ഞൂറായി കിലോ ക്ക്. മ് ഹും.
കയ്യില് ഉം ബീഫ് ഇത്രേം കൂടോന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഇത്രയും കൂടിയതും അറിഞ്ഞില്ല.
ഓ എന്നാലും കഴിക്കാൻ ഇഷ്ടള്ളോര് വാങ്ങിക്കാതിരിക്കത്തില്ലല്ലോ.
കഴിക്കാൻ ഇഷ്ടൊള്ളേന്റെത് ന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനാണെങ്കി ഈ പൈൽസിന്റെ ഒക്കെ പ്രശ്നൊള്ളോർ ക്കെ ആ കഴിക്കാൻ പറ്റത്തില്ല. ഉം അപ്പ ഈ പലർക്കും ചിക്കൻ പ്രശ്നം വരും. അപ്പ ബീഫിന് അത്രയും വലിയ വിഷയം വരത്തില്ല.
അതെ അതെ ബീഫ് കൊഴപ്പില്ല. പക്ഷെ കൊളസ്ട്രോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അതും കഴിക്കാൻ പറ്റത്തില്ല.
മ് ഹും നമ്മള് പിന്നെ സ്ഥിരോയില്ല അതുകൊണ്ടാ.
ഹാ ആഹ് ആ അവിടെ പിന്നെ നിങ്ങള് മാത്രല്ലേ ഒള്ളൂ.
ഞങ്ങള് മാത്രേ അല്ല അതുകൊണ്ട്‌ ഇപ്പ എന്റെ പേരൻറ്സ് വന്നായിരുന്ന്. അപ്പം അവർക്ക് വേണ്ടിട്ടാ ബീ ഫ് വാങ്ങിച്ചേ. എന്റെ പപ്പയ്ക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പ അവർക്ക് കഴിക്കാനൂടായിട്ടാ ബീഫ് വാങ്ങിച്ചേ. പ പ്പയ്ക്ക് ഈ പറഞ്ഞ പോലെ പൈൽസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിയാ.
ഓഹോ.
ആ അപ്പ അതുകൊണ്ട് ഈ ചിക്കൻ കഴിക്കാൻ പറ്റില്ല.
ആ അത് ശരിയാ. മ് ഹും.
അങ്ങനെ വാങ്ങിച്ചാ. പിന്നെ അമ്മക്കാണെങ്കില് മീനൊന്നും കഴിക്കാൻ പറ്റില്ല, കാൽസ്യം കൂടുതലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റൽ കേസ്, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നതാ. അപ്പൊ ഇങ്ങോട്ടേക്കെ ഞാനിങ്ങ് കൂട്ടിക്കൊണ്ട് വന്നു. കുഞ്ഞിന് സ് കൂള് തൊറപ്പായപ്പം ഇങ്ങോട്ടേക്ക് ഇങ്ങ് കൊണ്ടുവന്നു. അപ്പ അമ്മയ്ക്ക് കാൽസ്യം കൂടുതലും പൊട്ടാസ്യം കൂട് ഏഹ് കൊറഞ്ഞു പോവോ അങ്ങനെ എന്തോ ഇഷ്യു പൊട്ടാസ്യം കൂടി കൊറയോ എന്തോ ചെയ്തു. അപ്പാ ഡോ ക്ടർ പറഞ്ഞീ ഇതൊക്കെ കണ്ടട്രോള് പറഞ്ഞ് ഡയറ്റ് കൊടുത്തിരിക്ക‌യാണ്. അപ്പ അതുകൊണ്ട് നമുക്ക് കടൽ മത്സ്യം ഒന്നും കഴിക്കില്ലന്ന് പറഞ്ഞു. കായൽ മീന് ഒക്കെ തോട്ട് മീൻ ഒക്കെ കഴിക്കാൻ പറഞ്ഞു.
മ് ഹ്.
ഉം പിന്നെ,
പിന്നെന്താണ്,
പിന്നെ അവരങ്ങോട്ടേക്ക് നാട്ടിലേക്ക് പോയി.
ആഹാ.
ഉം ഞാ പ്പ അതുകൊണ്ടങ്ങ് ആകെ എല്ലാരും പോയപ്പോഴേ മ റ്റേ ആ അമ്മയാട്ടൊക്കെ ഒരു അടികെയിട്ടിരിക്കുവല്ലോ നമുക്ക് ഒരു സമയം പോവും. ഇപ്പ അതുകൊണ്ട് അത്രയും അങ്ങോട്ട ഇല്ല. പിള്ളേരെ ആണെങ്കിലും, ഏഹ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നേപ്പിചേച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോക്കെ എന്തിനേലും പോവേം, ഒക്കെ ചെയ്യാം. ഉം ഒറ്റക്കായി പ്പ പിള്ളാരും ഒറ്റക്കായി ശോകവായി. നമ്മളും ആകെ ഒറ്റക്ക് ശോകവായി.
അതെ അതെ വീട്ടില് ആളുണ്ടെങ്കില്, ആ ആളുകള് കൂടുതല് ഉണ്ടെങ്കി പിന്നെ നമുക്ക് കൊഴപ്പില്ല. സംസാരിക്കാനാണെങ്കിലും അനക്കവാന്നല്ലേ.
അതെ. ഉം പിന്നെ ഈ അവിടെന്ന് ഇങ്ങ് വരുമ്പഴും ഒക്കെ ഇവർക്ക് ആകെ ഒരു, ആദ്യം ഒരു ഇത് വരും ഇനിയിപ്പൊ കൊരെയോക്കെ ശീലമായി
ആ ഹാ
ഉം പണ്ടൊക്കെ ഭയങ്കര ഇതായിരുന്നു ഒറ്റപ്പെട്ട് പോവുംല്ലോ എല്ലാരും ഒണ്ട് ബഹളൊക്കെ വെച്ച് ഇങ്ങനെ എപ്പോഴും ആളും അനക്കോം ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് ട്ടെ പെട്ടെന്ന് നമ്മള് മാത്രം ആവുമ്പോഴൊരു പിള്ളോരെങ്ങ് ഉം അങ്ങനെ
അമ്മയും അച്ഛനും ട്രെയിന് വരുവോ അതോ ബസ്സിന് വരുവോ
കാറിലായിരുന്നു അമ്മക്ക് ട്രെയിനിലും ബസ്സിലും കേറാൻ പാടാ ബസ്സ് പിന്നെയും നിർ ർത്തി കൊടുക്കുവല്ലോ ഇറങ്ങാന് വേണ്ടിട്ട് ഒരു സൗകര്യത്തിന് പക്ഷെ ട്രെയിനിന് കേറാനോ പറ്റില്ല ബസ്സില് അത്രയും ലോങ് അങ്ങനെ ഇരിക്കാനും പാടാ അമ്മക്ക്
ഓഹോ
മം കാരണം ഇവിടന്നോരു മൂന്നാല് മണിക്കൂറ് യാത്രയുണ്ടല്ലോ
ആ ഹാ
അത്രയും ടൈമ് ബസ്സിലിരിക്കുന്നത് ബുദ്ധിമുട്ടാ കാറിലാവുന്നതുകൊണ്ട് വന്നതും പോയതും ട്രെയിനാണ് ഏറ്റവും കംഫർട്ട് ഒന്ന് എടക്ക് എണീറ്റ് നടക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ആ ട്രെയിനില് കാല് പൊക്കി ചവിട്ടി കേറാനും പറ്റില്ല അതേപോലെ തന്നെ പെ ട്ടെന്ന് എറങ്ങേയും വേണല്ലോ ആൾക്കാരൊക്കെ കേറാനും എറങ്ങാനുംരൊക്കെ ണ്ടല്ലോ അപ്പൊ അമ്മയ്ക്ക് അതൊക്കെ കൊറച്ച് ബുദ്ധിമുട്ടുണ്ട്
ഉം ഉം
ഉം ഒന്നും ഓക്കെ ആയിട്ടില്ല പിന്നെ ചെക്കപ്പ് ഒള്ളൊണ്ടങ്ങ് പോയതാ
ആ ഹാ അവിടെ രണ്ടാളും ഒറ്റക്കാണ്
ആ ന്ന് അപ്പോ പപ്പ ജോലിക്ക് പോവുന്ന സമയത്ത് അമ്മ ഒറ്റക്കേ ഒള്ളു അയ്ന്റെ ഒരു ടെൻഷനൊണ്ട്
ഉം എന്താ ജലദോഷണ്ടോ
അലർജി
എല്ലാർക്കുംണ്ട് പൊതുവെ ഇപ്പൊ ല്ലേ അലർജി
എനിക്ക് പണ്ട് ചെറുതിലെ തൊട്ടേ അലർജിയുണ്ട് അലർജിക്ക് ഡോക്ടേറേ ചെന്ന് കണ്ടപ്പോ ഡോ ക്ടർ എന്റെടുത്ത് പറഞ്ഞ് അയെനെ ഓർത്തു പേടിക്കേണ്ട മരണം വരെ അത് വിട്ടു പോകത്തില്ലന്ന് ആ അതിന് ഉം ഇത് പിന്നെ പാരമ്പര്യം കിട്ടുന്നതാ എനിക്ക് ഏ ഹേ എന്റെ പപ്പ പ്പയിൽന്ന് എനിക്ക് കിട്ടി എന്റെ മോൾക്കുണ്ട്
ആ പക്ഷെ ഇവിടെ അങ്ങനെ ആർക്കും ഇല്ല എനിക്കേള്ളൂ ഇങ്ങനൊരു പ്രശ്നം ചെല ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാലെ സൈ ക്കാൻ പറ്റത്തില്ല ഇങ്ങനെ മൂക്കിനകത്തൂടെ ഒലിക്കും നമുക്കെന്തേലും ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ
ആ ഉം ഇവിടെ മോൾ മോൾക്കണെങ്കില് പോലും പൗഡറ് സോപ്പോന്നും മുഖത്ത് തെക്കാൻ പറ്റില്ല അതേപോലെ എന്താ കണ്ണൊന്നും എഴുതിച്ചു കൊടുക്കാ ഒക്കത്തി പിന്നെ നമ്മക്ക് കണ്ണൊന്നും ഈ ചെറുതിലെ നമ്മള് ഇരുപത്തെട്ടൊക്കെ കഴിയുമ്പം കരി എഴുതുവല്ലോ ജനിച്ച് കൊറച്ച് കഴിയുസം അപ്പൊ ഇരുപത്തൊട്ട് ആയ്പഴത്തേനും ആൾ കണ്ണിന് ചുറ്റും അതൊക്കെ അടയാ നമ്മള് എടിയ എന്റെ വല്യമ്മച്ചിയ കരി ഉണ്ടാക്കുന്നത് പുള്ളി കാരത്തിയാ എല്ലാവർക്കും കരി ഉണക്കി അവരുടെ കൊച്ചുമക്കൾക്കും ഒക്കെ കൊടുത്തത്താ പക്ഷെമോ അവൾക്ക്പിടിച്ചില്ല അങ്ങനെ ഉ പിന്നെ അവൾക്ക് പൗഡറൊക്കെ തേച്ചു കൊടുക്കുമ്പോഴത്തേനും കണ്ണൊക്കെയങ്ങ് ചൊറിഞ്ഞ് ആകെ ഭയങ്കര സീനായി ഈ പ്രവിശ്യം. പിന്നെ. ഡോക്ടർ പറഞ്ഞു ഇതൊന്നും പാടില്ലാന്ന് പിന്നെ ഞാൻ ഈ ഒര് അടുത്ത സമയത്ത് പെങ്കൊച്ചല്ലേ അവക്ക് ഭയങ്കര ഇഷ്ടവാ. കണ്ണും പിരിവൊക്കെ എഴുതുന്നതും പൊട്ട് തൊടുന്നേ പൗഡർ ഇടുന്നേ ഒക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞേക്കണെ അവളുടെ മുന്നേ വെച്ച് നമ്മള് പൗഡർ ഇടല്ല് നമ്മള് സ്പ്രേ അടി ക്കേയേ ചെയ്യരുത്. അവൾക്ക് ഉപയോഗിക്കാൻ പാടില്ല ആഹ് കുഞ്ഞ് ആവശ്യ ടുന്ന അല്ല ഇതിന്റെ ഇപ്പം നമ്മള് പൗഡർ ഇടുവാന്നേ അതിന്റെ.
ഓഹ് ഓഹ് ആഹ് ആഹ്.
കുഞ്ഞിന് ചെല്ലും അവക്ക് അലർജി ഉണ്ടാവും സ്പ്രേ അടിക്കുമ്പം മറ്റേ മറ്റേയിന്റെ സ്പ്രേയുടെ ഇത് തെറിച്ച് അവരിലേക്ക് ചെല്ലും അത് അവർക്ക് ഉം. അതുകൊണ്ട്. നമ്മള് അവരുടെ മുന്നേ വെച്ച് നമ്മള് ഇടരുത് അവർക്കും ഇട്ട് കൊടക്കുരുതെന്ന്. മോക്ക് പിന്നെ ഇത് കണ്ണിനെയൊക്കെ ബാധിച്ചാരുന്നു കണ്ണൊക്കെ അങ്ങ് മഞ്ഞിച്ചാരുന്നു. കണ്ണ് വേദനയും, കണ്ണു ചൊറിച്ചിലും ഒ ഒക്കെ ആയി കാരണം ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോ അംഗൻവാടി പോയപ്പോം പിള്ളോരൊ രൊക്കെ ഈ കണ്ണും, പിരികോം ഒക്കെ എഴുതി വരുന്ന കണ്ടപ്പോഴേ ഇവക്കും ആഗ്രഹം പറഞ്ഞു അപ്പൊ അങ്ങനെ ആഹ്. കണ്ണ് എഴുതിച്ച് ഞാന് കണ്ണ് എഴുതി കഴിഞ്ഞേച്ച് ഞാന് പൗഡർ ഇട്ട് കൊടുക്കും. ട്ടോ അങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോ അപ്പോഴത്തേനും ആൾക്ക് അതങ്ങ് അലർജി ഭയങ്കരമായിട്ട് കൂടി. പിന്നെ പെ കണ്ണിന്റെ എന്തോ പ്രശ്നം എന്നു പറഞ്ഞു കൊണ്ടാ ഈ കുട്ടികൾക്കൊക്കെ ഇപ്പം കാഴ്ചയ്ക്ക് പ്രശ്നം വരുന്നുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ആരിക്കു ന്ന് പേടിച്ചിട്ടാ ആഹ് കണ്ണ് വേദന എടുക്കുന്നുന്നൊക്കെ പറഞ്ഞപ്പം കൊണ്ട് ചെന്നെ. അപ്പൊ ഡോക്ടർ കണ്ട ഉടനെ പറഞ്ഞ്. അലർജിക്കാരി ആണല്ലേ ഇവക്ക് അലർജിയാണ് അലർജിടെ പ്രശ്നമാണ് വേറൊന്നും അല്ല എന്ന് കണ്ട ഉടനെ പറഞ്ഞ്. കാരണം കണ്ണിനെ അത് അലർജി ബാധിച്ച്. അങ്ങനെ ഉം അങ്ങനെയായത്.
കുഞ്ഞിന് കണ്ണൊന്നും എഴുതത്തില്ല അപ്പൊ എന്റെ അമ്മയങ്ങ് വഴക്കാ. പിള്ളേർക്ക് കണ്ണും, പിരികവും എഴുതത്തില്ല കുഞ്ഞുങ്ങളുടെ കണ്ണ് എഴുതിയാലേ അവിടുത്തെ ആഹ് ഒരു. മോളുക്കുണ്ടല്ലോ കുഞ്ഞങ്ങൾക്ക് പ്രസവിച്ച ച്ച് കഴിയുമ്പോ അതൊക്കെ മാറും അങ്ങനൊക്കെ അമ്മ വഴക്കുപറയുവാരുന്നു പക്ഷെ ഞാൻ വേ ണ്ട അവന് എരിയുവായിരിക്കും കുഞ്ഞല്ലേ അതിന് പറയാൻ അറിയത്തില്ലല്ലോ എന്ന ഒക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു പക്ഷെ കണ്ണ് എഴുതിയാല് അന്ന് പണ്ടത്തെ ആൾ ക്കാര് അങ്ങനെയല്ലേ പറയുന്നത് കണ്ണും, പുരുകവും എഴുതണം പുരുവം കിളിയിക്കണമെങ്കിൽ നമ്മള് കണ്ണ്മഷി വച്ച് എഴുതണം.
അവര് ഷേപ്പ് കിട്ടും എന്നാ പറയുന്നേ. പിരികത്തിന്റെ ആഹ് ഒരു ഷേപ്പ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു.
ആഹ് പക്ഷെ ഡോക് ടേഴ്സ് പറയുന്നത് എങ്ങനെയാ. അവര് പറയുന്നത് നമ്മുക്ക് ആഹ് മക്കള് അച്ഛനും അമ്മയും എങ്ങനെയാണോ അവരുടെ ഏതെങ്കിലും. ഒരുസാമ്യം എന്തായാലും ഉണ്ടാകും ഇപ്പൊ അച്ഛന് പുരുകം ഉണ്ടെങ്കി അത് മോനും കിട്ടുവല്ലോ മോക്ക് ക്കും കിട്ടും മുടി ആണെങ്കി അത്.
അങ്ങ അങ്ങ് അതൊക്കെ കിട്ടും എടാ അതൊക്കെ കിട്ടും പക്ഷെ. ആഹ് ഒരു ഷേയ്പ്പിലും പിരികം വരത്തില്ലേ ഇപ്പൊ നമ്മള് ചിലരടെ പിരികം കാണത്തില്ലേ ഒരുമാതിരി. ഒരു ഷേയ്പ്പില്ലാണ്ട് ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നേ നമ്മള് അത് നല്ല ഷേയ് പ്പിൽ എഴുതി കൊടുക്കുവാന്നെ ആഹ് ഷേയ്പ്പിൽ കിളിച്ച് വരുവെന്നാണ് പറയുന്നെ.
അതെ അതെ
ഓരോരുത്തും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന കേട്ടിട്ടൊണ്ട് അവരുടെക്കെ പിരികം കാണിച്ച് വച്ച് അതായത് പണി ഞങ്ങളുടെ വല്യമ്മ ഇങ്ങനെ എഴുതിയത് കൊണ്ടാണെന്ന് പറയും പക്ഷെ എന്റെ അനിയത്തിക്ക് ദാ ഇങ്ങനെ നല്ല പോലെ എഴുതി കൊടുത്തു അപ്പൊ അതിന്റേത് ഇങ്ങനെ വന്നു അങ്ങനൊക്കെ പറഞ്ഞ് കേ ട്ടിട്ടൊണ്ട് എനിക്കും ഇത് അത്ര വിശ്വാസോന്നും ഇല്ലാരുന്നു പക്ഷെ ഇങ്ങനെ ആൾക്കാര് പറയുന്നൊണ്ട് ഇത് ഇതൊരു ഇതാണെന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ പറയുന്നതിന്റെ ഒരു കാരണം ഒന്ന് ഈ അലർജി തന്നെ നമ്മളിപ്പോ ഈ മോക്ക് വീട്ടിലൊണ്ടാക്കുന്ന കരി ആയിട്ട് പോലും അലർജി ഒണ്ടായി ഉം അതില് നാരങ്ങ നീര് ണ്ട് അല്ലെങ്കി എന്തെങ്കിലും ഒരു ഐറ്റം ചേർന്നതിന്റെ സൈഡ് എഫക്റ്റ് അലർജി ഒണ്ടാവും പിന്നെ അതേപോലെ നമ്മൾ ഈ കണ്ണ് നകത്തൊക്കെ എഴുതാന് ചെലപ്പം വെരലൂണ്ടായിരിക്കും ചെലപ്പോം ചെലര് വേറെ ബട്സോ എന്തെങ്കിലുംക്കെ അത് ഡെയ്ലി മാറത്തില്ല ഉം അപ്പ അങ്ങനക്കെ എടുക്കുന്നതിനത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഒണ്ട് എന്നൊക്കെയാണ് അവര് പറയുന്നത്
ഉം ഉം
അവരി ചെ ലപ്പോ നമ്മള് എടുക്കത്തില്ല എന്നുള്ള ഒരു ഇതിലാണ് പറയുന്നെ ഉം ഇതിപ്പ എന്റെ മോട കേസില കറക്റ്റ് ആണ് ഡോക്ടർ പറയുന്നത് ശരിയാണ് കാരണം അവർക്ക് അത് അലർജിയായി കണ്മഷി
നേരത്തെക്കെ കുട്ടികൾക്ക് നമ്മള് പൗഡർ ക്ക ആവശ്യത്തിന് ലാവിഷാ യിട്ടാണ് നമ്മൾ പൗഡർ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് പക്ഷെ ഇപ്പ പിള്ളാർക്ക് പൗഡറ് ടാൻ പറ്റത്തില്ല
പൗഡർ ഇവക്ക് പൗഡർ ഇവൾടെ പൗഡറൊക്കെ ഞാനിട്ട് തീർക്കുവാരുന്നു ഇവ ഭയങ്കര പ്രശ്നവാട്ട പൗഡർ പറ്റില്ല മുഖത്ത് സോപ്പ് തേക്കാൻ പാടില്ല അങ്ങനക്കെയാരുന്നു പൊടിയിൽ എറക്കല്ല് അങ്ങനെ എല്ലാം ഭയങ്കര ഇതായിട്ടായിരുന്നു എന്ത് ചെയ്യാം കുഞ്ഞല്ലേ നമുക്ക് പറയാനും പറ്റത്തില്ലല്ലോ അവളോട് ഒരു ലിമിറ്റ് വിട്ട്
അതെ അതെ ഉം
ഉം പിന്നെ
പിന്നെന്താണ് എപ്പഴാണ് രാത്രി ഫുഡൊക്കെ
ഫുഡ് ഇപ്പ കഴിക്കാനായി ആള് ഇതാ വന്ന് മടി കെടന്ന് ഫോൺ വിളിക്കാമോ ത്താള എളേയാള് ഒറങ്ങി അപ്പം മൂത്ത ആളോട് ഞാൻ പറഞ്ഞ് മിണ്ടല്ലേ എന്ന് ഫോണി സംസാരിക്കുവാ ഇല്ലെങ്കി ഇവള് വന്ന് കെടന്ന് അലക്കുന്ന പരിപാടിയാ ഒരാളോട് സംസാരിക്കാൻ സമ്മതിക്കത്തില്ല ഉം ഭയങ്കരവാ അപ്പത്തൊട്ട് ട്ട് ചെലപ്പ് തൊടങ്ങും അവക്ക് അന്നേരം ഇല്ലാത്ത പ്രശ്നങ്ങളില്ല അവക്ക് വെശ